ഹലോ.
ആഹ് ആഹ്.
എന്താണ് പര് വാടി.
ഒന്നുല്ല ഞാനിപ്പങ്ങനെ വെറുതരിക്ക
ഹ് ഹ് ഹ് ഹ
മ്മ്.
എന്ന പിന്നെ എന്തേലൊക്കെ എൻഗേജ് ആയിക്കൂടായ്രുന്നോ എന്തെങ്കിലൊക്കെ. എന്തൊക്കെ ഇഷ്ട്ടം യാത്രയല്ലാതെ.
യാത്രയല്ലാതെ ഇപ്പം മു മൂവീസ് കാണും പിന്നെ ഇപ്പൊ ഫുട്ബോള് അതൊക്കെ തന്നെ.
മൂവീസ് ഏതാ കാണുന്നെ മലയാളോ തമിഴോ ഇംഗ്ലീഷോ അതോ.
അല്ല മലയാളം.
ഏതാ റീസന്റായിട്ട് കണ്ടേ.
റീസെന്റായ്ട്ട് ഇപ്പ കണ്ടേവെച്ചാല്. മ്മളെ ഡെർബി ആരൂല്യ ആ ആസമയത്തില്ല ഡെർബി കണ്ട്‌ണോങ്ങള് ഡെർബി.
ഇല്ലില്ല അതേ താ.
അതൊരു കോളേജ് പടാ ചെക്കന്മാരെ
മലയാളൊവൊ അതോ വേറെതെല് ലാ ലാംഗ്വേജാ- ആഹ് കേട്ടിട്ടേയില്ല ആരാ ആ അഭിനയിക്കുന്നെ
ഫുൾ ചെക്ക ഫുൾ ചെക്കൻമാ മറ്റേ ഇൻസ്റ്റ റീലിനെ അമീനൊക്കെ അറിയൊ?
ആഹ് ആഹ്.
വായേലും പടക്കളത്തിലൊക്കെണ്ടേനു പടക്കളല. ഏഹ് പ്രകമ്പനം ആഹ് ഓനക്കണ്ട്.
ഓഒ തിയട്രി പോയ്കണ്ടോ? തിയറ്റിലാണോ പോയ്ക്കണ്ടേ അതോ.
ഏഹ തിയേറ്റർന്നല്ല ഇവ്ടെ ന്ന ഫോൺന്ന്.
ഫോൺ ടെ ടെലിഗ്രാമന്ന് ഡൗൺലൊഡെയ്താ.
ആഹ ആഹ് പുതി തിയറ്റർലിപ്പൊ റീസന്റായ് പോയത് സർവ്വമായക്ക.
ഓക്കേ ഓക്കേ ആഹ്.
ആഹ.
തെറീബീന്നാണോ പേര് പർഞ്.
ആ ഡർബി ഡർബി.
ഡർബി ഉം കാണാം കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാലോ
ആഹ് വല്യ രസൊന്നുല്ലന്നാല്ലൊരു ആവറേജ് പടം
ആ അത്രെഒള്ളൂ.
ആഹ അത്രോള്ളു.
കോമഡി ആണോ അതോ കോൾ ക്യാമ്പസാണോ ഫു ഉള്ള് കോളേജ് ക്യാമ്പസിന്റെ ഓ ഓഹ്. ആഹ്.
അടിയാണ് മെയ്ന്.
ആണോ ഹ് ഹ്. കൺ ഓ കാണാനുണ്ടൊ ഒരുറാഷ്യങ്കിലും കാണാനുള്ള മൂവിയാണോ.
ആ ഒരും പ്രാവശ്യൊക്കെ. സിംഗിൾ വാച്ചിനൊക്കെ ഇണ്ടാവും.
ആണല്ലേ ഞാനടുത്ത് ദൃശ്യം ത്രീ ഒക്ക്യാകണ്ടേ. ദൃശ്യം ത്രീ അങ്ങനെയ എനിക്കും പഷേ. ആഹ് കുഴപ്പമില്ല ത്രീ ഇഷ്ടപ്പെട്ടു. സെക്കൻറിനേക്കാളും ഇഷ്ടപ്പെട്ടു ത്രീ
സെക്കൻ സെക്കൻഡിലാർ ത്രീ ക്ക് ഇഷ്ടം
ഫസ്റ്റ് ഓക്കെ ആയിരുന്നു സെക്കൻഡ് എനിക്ക് അത്രയും ഓക്കെ ആയില്ല പിന്നെ തേർഡ് എനിക്ക് ഓക്കെ ഓക്കെ ഇഷ്ടായി
ആഹ് തേഡിലെന്താണ് തീമ് എന്താ സംഭവം
തീം എന്താന്ന് വെച്ചാ പ്രത്യേകിച്ചന്നും ഇല്ല അങ്ങനെ അസ്ഥി കൂടത്തെ സംബന്ധിച്ചിട്ട് ഒന്നല്ല ശരിക്കും പറഞ്ഞ തേഡ് ഒരു റിവഞ്ച്ന്ന് പറയാം അതായത് ആ പോലീസുകാരന്റെ മോൻ അവളും അല്ല പോലീസുകാരനും അവന്റെ മോളും കൂടെ ഉള്ള ഒരു റിവഞ്ചാണെന്ന് പറയാം
അഹ് ആഹ്
ഷാജോൺ ചെയ്ത ക്യാരക്ടർല്ലേ പോലീസുകാരൻ
ആഹ് ആഹ്
അവനും അവന്റെ മോളാണ് ഒരു മീഡിയ പേഴ്സണായിട്ട് വന്നിരിക്കുന്നത് അപ്പം ആ അവ അവള് വീണ്ടും ഒന്നും ഇത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരാണ് സത്യം പറഞ്ഞാ അത് അച്ഛന് വേണ്ടിയിട്ടുള്ള ഒരു അ അച്ഛനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അച്ഛന്റെ ഭാഗമാണ് ശരി എന്നുള്ള രീതിൽ അവള് കൊണ്ടുവരുന്നു അത്രേ ഉള്ളൂ കുഴപ്പല്ല എന്നാലും ഉ ലാസ്റ്റൊക്കെ ആവുമ്പോ ഒരു സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അതിൽ നിന്നൊക്കെ ജോർജ് കുട്ടി എസ്കേപ്പ് ആയി പോവാണ് അങ്ങനെ
ഉം
അങ്ങനത്തെരു മൂവി കുഴപ്പമില്ല ത്രില്ലർ മൂവിയെല്ലാം എനിക്കിഷ്ടമാണ് ഞാനിങ്ങനെ ഇന്ന ഭാഷന്നൊന്നുല്ല മലയാളവും കൊറിയനും എല്ലാം കാണും
ഏ
എന്തുവാ
ഇംഗ്ലീഷ്ഒക്കെ കാണലുണ്ടാവും ലെ ത്രില്ലെർ
ആഹ് ഇഷ്ടം പോലെ കാണാറുണ്ട് ഇംഗ്ലീഷും
ഇംഗ്ലീഷിലാണെങ്കി ത്രില്ലർ മൂവി ഇഷ്‌ടം പോല ഉണ്ടല്ലോ
ഇഷ്ടം പോലെ ഒരുപാടുണ്ട് അപ്പൊ നല്ല നല്ല കിട്ടുമ്പോക്കെ കാണും
ആഹ് ആഹ്
വേറെ എന്തുണ്ട്
വേറൊ ഫുഡ് കഴിക്കാനായോ ഇല്ലല്ലോ
ഇല്ല ഇല്ല ഇനിയിപ്പം ഇന്ന് ആയി ആയി വരുന്നു ഉച്ചക്കിന്ന് ഞങ്ങള് ഖബ്സ ഉണ്ടാക്കിയേക്കുന്നു അപ്പൊ അതൊന്ന് പ്രിപ്പയർ ആക്കിക്കൊണ്ടിരിക്ക ഉം അപ്പൊ അതൊന്ന്
വൈഫകാരലെ ഉണ്ടാക്കാ
ആഹ് ഞങ്ങൾ രണ്ടു പേരും കുക്ക് ചെയ്യും
ആഹ് ആഹ്
രണ്ടു പേർക്കും ഇഷ്ട അപ്പം രണ്ടു പേരും ഇണ്ടാക്കും
ഉം
അപ്പൊ എന്തായാലും സൺഡേ ആയതുകൊണ്ട് ചിക്കൻ മേടിച്ചൊണ്ട് രാവിലെ ചിക്കനും പത്തിരി ഉണ്ടാക്കി ഉച്ചക്ക് സയാക്കി
ആഹ്
ഇന്നത്തെ ദിവസം അങ്ങനെയങ്ങ് പോകും. പിന്നെ ഇപ്പം മഴ ആയി വര അതുകൊണ്ട് പിന്നെ ഭയങ്കര തണുപ്പുണ്ട് ഇവിടെ അതുകൊണ്ട് കുറച്ച ദിവസായിട്ട് ഭയങ്കര കോൾഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നാണ് ഇന്ന്മോ ഒന്ന് ഓപ്പൺ ആയിട്ട് വരുന്നതന്നെ.
ഉം. ആഹ്.
ഉം ഇത്ര ദിവസം എനിക്ക് ഒട്ട അതെ അതെ.
ആഹ്
ഓ മൊത്തം അടഞ്ഞിരിക്കുവായിരുന്നു മൂ ക്ക ഒന്നും തറന്നിട്ട് മരുന്ന് എടുത്താല ഇപ്പൊ കൊറയുന്നില്ലേ. എല്ലായിടത്തും പനിയും കാര്യങ്ങളൊക്കെല്ലേ എനിക്ക് പിന്നെ പനിച്ചില്ല. നല്ല കോൾഡ്യരുന്നു. കുറെേ സ്ഥലത്തൊക്കെ ഇപ്പൊ ആലപ്പുഴയിലൊക്കെ ന്യൂസിൽ കണ്ടു കുട്ടോൾക്ക് മുണ്ടിനീര് വ്യാപിക്ക ഇന്നും കൊറെ സ്കൂളൊക്കെ അടച്ചിട്ടുംന്നൊക്കെ അതുപോലെ ഏതോ ഒരു സ്ഥലതേ പെണ്ണ് എൻവനൊക്കെ വന്നിട്ടുണ്ടതൊക്കെ പറഞ്ഞു കേട്ടു.
ഓഹ്.
ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഇപ്പ മിക്കതും പനിയാണ് പനി സനാ അങ്ങോട്ടൊക്കെ ഉണ്ടോ? ആ ഇവിടെയല്ല ഒന്നാതെ മഴ പെയ്താ നല്ല തണുപ് പ്പാണ് തണുപ്പുള്ള ഏരിയയാണ് അപ്പം എല്ലാവർക്കും തന്നെ. കോൾഡും പനിയൊക്കെ ആയിരിക്കും പിന്നെ സ് സ്കൂൾ ആയതു കൊണ്ട് ആർക്കെങ്കക്കും ഒരു പനി കൊണ്ട് വന്നാ അത് നമുക്കും കൂടി ബാധിക്കും.
ആഹ അതാണ് പ്പകരും നമ്മളെ മേത്ത്ക്.
അതാണ്.
ഉ അതെ ഞങ്ങള് ഞാൻ ഇവടെ പഠിച്ച സ്കൂൾ അവിടെ. എത്ര ആ കഴിഞ്ഞ വർഷം മറ്റേ ചിക്കൻ ബോക്സ് ഉണ്ടല്ലോ കഴിഞ്ഞ വർഷം.
ആഹ്
ചിക്കൻ ബോക്സ് വന്ന് ഓ സ്കൂൾ ഏകദേശം ഒരു മാസത്തിന അടുത്ത് ബൂട്ടിയൊക്കെ ഇട്ട്.
ഓ ഹോ ഹോ.
സ്കൂളിൽ ഒരുവിത കുട്ട്യാകൊകെ ചിക്കെൻ ബോക്സ്.
അതെ ഒരാൾക്ക് വന്ന് പിന്നെ ഓട്ടോമാറ്റിക്കലി ഇത് ങ്ങനെ സ് ഫ്രെഡ ആയിട്ട് കൊറേ വരൂല്ലോ. അതാണ് ഇപ്പൊ ഇ ഈ ആലപ്പുഴൽ അതാ സംഭവിച്ചേരിക്കുന്നു ഇപ്പൊ മുണ്ടിനീര്. വന്ന് കുറ പേർക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് അത് സ്കൂൾ ക്ലോസ് ചെയ്തേക്കവാ.
ആഹഹ സ്കൂൾ കൂട്ടിയ ആ നല്ല നടപടി ആവൂല്ലല്ലോ.
ഉം ആളുകൾ മാറുന്ന അനുസരിച്ച് ഭക്ഷ ഭക്ഷണ രീതിൽ മാറി പഴയ അസുഖങ്ങളൊക്കെ വീണ്ടും വന്നൊണ്ടിരിക്ക
അതെ എല്ലേ.
പോളിയൊക്കെ നമ്മളുടെ കേരളത്തിൽ നിന്ന് നിന്നതായിരുന്നു പക്ഷെ ഇപ്പം പോളി വീണ്ടും. മരുന്നൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
ആഹ് ആഹ് അത് ഭക്ഷണ രീതികള് മാറി ആൾക്കാര് ലേറ്റ് ആയിട്ട് ഫുഡ് കൈക.
ഉം പിന്നെ ജങ്ക് ഫുഡിന്റെ പുറകേ പോകുന്നുണ്ടല്ലോ എല്ലാരും. കുട്ടോൾക്കാണെങ്കിലും. രാവിലെ ചിക്കൻ കൊടുത്താൽ തന്നെ അവരെ റെഡിയാണ് കഴിക്ക രാവിലെ തൊട്ടേ കഴിക്കാൻ റെഡിയാണ്.
ആഹ്. ചിക്കൻ ബീഫും ഇതൊക്കെ കിട്ടിയ തിന്നും.
അതെ അതെ പച്ചക്കറികളൊക്കെ കുറച്ചല്ലേ കഴിക്കുള്ളൂ.
ഉം.
നമ്മള് ഡെയിലി ഫുഡിൽ അതൊക്കെ ഉൾപ്പെടുത്തിയാലാണ്. നമ്മൾ ഫിസിക്കലി ജിമ്മിലൊക്കെ പോവാാറുണ്ടോ അതോ ഫിസിക്കലി എങ്ങനെയ ഫിറ്റ് സെൽഫ് പ്രാക്ടീസ് ആണോ
അല്ല അതും കാര്യമായിട്ടൊന്നുല്ല. കുറച്ച് മുന്നൊക്കെ ചെയ്തീനി ആ ഒരു ഇതിമ പിടിച്ക്ക ബ്രോ
ആണോ സ്പോർട്സ് ഒക്കെ കണ്ടിന്യൂ ചെയ്യപ്പ ഒക്കെ കുട്ടികൾക്ക് നല്ല ചാൻസ്ല്ലേ നിങ്ങള് കോളേജ് സ്റ്റുഡന്റസിലൊക്കെ ഏറ്റവും ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സ്പോർട്സ് ഒക്കെ നല്ല നല്ല മേ ചിലകളിൽ എത്തിപ്പെടാനല്ലോ നല്ല ഇപ്പൊ സ്പോർട്സിൽ തന്നെ എനിക്ക് തോന്നുണു സർട്ടിഫിക്കറ്റുകൾൊക്കെ ഉണ്ടെ ജോലിക്കന്നെയും റെക്കമെന്റേഷനന്നും ഇല്ലാതെ ആഹ് ഒരുപാട് റിക്രൂട്ട് റിക്രൂട്ട്മെൻ്കളിലേക്കൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും അതുകൊണ്ട് സ്പോർട്സിലൊക്കെ കുറച്ചുകൂടെ അങ്ങ് ഡ്രസ്സ്‌ കാണിച്ച ഇറങ്ങങ്ങനെ എത്രയും പെട്ടെന്ന് സെറ്റിൽ ആകണ്ടേ
എറങ്ങിയ മാത്രം പോലല്ലോ കയ്യും വാണ്ടേ
അതൊക്കെ തന്നെ വന്ന നമ്മുടെ മനസ്സ് വെച്ച് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ സിറ്റുവേഷൻ നമ്മള് അനുകൂലിക്കും
ഉം
നല്ല നല്ല സ്പോൺസേഴ്സിനൊക്കെ കിട്ടും നമ്മള് നന്നായിട്ട് നൽക്കുവാണെങ്കിൽ
അതെ ആഹ്
ഇപ്പൊ ഒത്തിരി ഒത്തിരി ആളുകള് അല്ലെങ്കിൽ ഒത്തിരി സംഘടനകളും ഉണ്ടല്ലോ ഇങ്ങനെ സഹായി
ആഹ് ആ സഹായിക്കണംല്ലേ
ആഹ് അതുപോലെ ഇപ്പം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പിള്ളോരെയൊക്കെ ഒത്തിരി സംഘടനകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്പോർട്സിലും ആർട്സിലൊക്കെ ആർട്സിനെക്കാളും കൂടുതൽ സ്പോർട്സിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റിക്കെ ഉണ്ട് നമ്മള അറിയാത്തതല്ലേ നമ്മുടെ ചുറ്റുപാട് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ സ്കോളർഷിപ്പുകളൊക്കെ ഒത്തിരി കിട്ടും
ആഹ് ആ സ്കോളർഷിപ്പ്ണ്ട്. നമ്മള അറിയാത്ത കൊറെ പ്രൈവറ്റ് സ്കോളർഷിപ്പ്ണ്ട് ഇഷ്ട പോലെ
ഇഷ്ടം പോലെയണ്ട് നമ്മള് ജസ്റ്റ് ഒന്ന് ഓൺലൈനിൽ നോക്കിയാൽ മതി ഒരുപാട് ഓപ്ഷൻ ഉണ്ട് നമ്മുടെ പല കുട്ടികളും അത് അറിയുന്നില്ല അപ്ലൈ ചെയ്യുന്നില്ല അത് വെറുതെ പോവുന്നുണ്ട്
ഉം
അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ നോക്ക് സ്പോർട്സും നല്ലൊരു സ്പോർട്സ്മാൻ ഒക്കെ ആയിട്ട് വാ കേരളത്തിന്റെ ഇന്ത് ഇടെക്കെ ഒരു വാഗ്ദാനമായിട്ട് മാറൂ ഒപ്പം പഠിക്ക ഏ ഏതാ സബ്ജക്ട് പഠിക്കുന്നത്
ന്താ ഞാൻ ഞാൻ ഇപ്പം ഡിഗ്രി ജിയോളജിയാ
ആഹ് ആഹ് ആ ജിയോളജി ഒക്കെ നല്ലതല്ല ഒരുപാട് ഓപ്പർച്യൂണിറ്റിള്ള കോഴ്സണ് അതുകൊണ്ട് അതിൽ തന്നെ ഡിഗ്രിയും പിജിയും പറ്റിയ അതിനുള്ള ഹയർ സ്റ്റഡീസ് ഒക്കെ എടുത്ത് നല്ല മിടുക്കനാവാ ട്ടോ
ആഹ് ഇന്ഷാ അല്ലാഹ്
ശരിയന്ന് വെച്ചക്കട്ടെ
ആഹ് ന്ന ആയിക്കോട്ടെ ആയിക്കോട്ടെ
ഓക്കെ
ഒക്കെ ഓക്കേ